ഹലോ
ആഹ് ഹലോ കേക്കുന്നുണ്ടോ
ആഹ് ഇണ്ട് അൻക്ക്‌ കേക്ക്ണ്ടോ
ആഹ് കേക്ക്‌ണ്ട് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം ഇങ്ങളതൊ
നല്ല വിശേഷം
ഉം ചായടുച് ട്ടില്ല കടി ഇങ്ങനെ ഇണ്ടാക്കാണ്
ആഹ് എന്തേ ഇണ്ടാക്കുന്ന്‌
കടീ മക്രോണി ഇണ്ടാക്കണം കരുതിക്ക മ്മാക് നോമ്പ്ണ്ട് അപ്പോ ഉം ആഹ്
ഉം നോമ്പിനെയ് നോമ്പ് തൊറക്കാന് ഇണ്ടാക്കാണോ
ആയിനും പിന്നെ അനിയന് എന്തേലും ഉണ്ടായി കൊടുക്കാന്. ഇപ്പന്നട്ട് തിച്ച കളയല്ലേ ആഹ് ഇദ്അതി ഉം പോവ്ട്ന്ന്
ങ്ങളാണോ ഉണ്ടാക്കാറ്
ഏഹ് ആഹ് ഞാന് ആഹ് ഇങ്ങൻത്തെ കടികളൊക്കെ ഇണ്ടാക്കും
അതെയൊ നോമ്പ്റക്കാനുള്ള ഉണ്ടാക്കാന് ഇങ്ങള് ഈ സമയത്താണോ തുടങ്ങല് പണിയൊക്കെ
ഏഹ് ആഹ്
അതെയൊ
ഉംമ്മാ ആഹ് ഇമ്മ തയ്ക്കും അപ്പൊ ഉമ്മാക്ക് പണിയിൺണ്ട് പിന്നെ അല്ലാതെ വേറെ എന്തേലും ഉണ്ടാക്കണം പൊർത്ത് ഷോപ്പില്ലാഹ് ഏഹ് തറവാട്ടിലൊരു ചെറിയൊരു ഷെഡ്ണ്ട്
ആഹ് അവിടുന്നന്നെ തയ്ച്ച് കൊടുക്കലായിരിക്കുല്ലേ
ആഹ് പിന്നെ ഇങ്ങട്ടാൾക്കാര് വരും വീട്ട്ക്ക്
ആഹ് അതെയോ ഇങ്ങെക്കടിക്കാം ഡ്രസ്സൊക്കെ തയ്ക്കാനറിയോ
ഇൻക്കോ ഇൻക്കങ്ങനെ വെൽതായ്ട്ടൊന്നും അറീല ഞാൻ യൂണിഫോമിന്റെ ടോപ്പ് പാന്റ് അങ്ങെൻത്തെക്കെ അടി ക്കും പിന്നെ ലോക്കെയ്യ്ണ മിഷീന്ണ്ട് പ്പ ലാേ ക്കൊക്കെ ചെയ്താെട്ക്കും അങ്ങെനെ തുന്നി കൊട്ക്കാ അങ്ങനെക്കെ ഉം
ആം
ഉം ഉം
പിന്നെ എന്തൊക്കെ വിശേഷ് ഞാന് ഇല്ല ഞാൻ പ്പ ഡിഗ്രി കയ്ഞ്ഞ് ഞ്ഞ്പ്പോ കമ്പ്യൂട്ടർന് ചേർന്ന്ട്ട്ണ്ട് അട്ത്ത മാസാ ക്ലാസ് തൊട്ങ്ങാ ഇപ്പൊ വെർതിരിക്ക്യാ നിങ്ങളെന്താ ചെയ്യ്ന്നെ
ഞാപ്പം പ്ലസ്റ്റു കഴിഞ്ഞു
അതെയോ അലോട്ട്മെന്റിന് വെയ്റ്റെയ്യായിരിക്ക്യുലേ
ആഹ് ഞാന് ഡിഗ്രി അല്ലാ ഞാന് നഴ്സിംഗാ വിചാരിക്ക്ണ്
ആഹ് ആഹ് നെയ്സിങ്ങിനെങ്ങെനേ അ പിന്നെ നമുക്ക് അഡ്മിഷം പോയി എട്ക്കാന്ണ്ടാേ അലോട്ട്മെന്റിന് കാത്ത്ക്കണോ?
നെഴ്സിംഗ് നാട്ടിലല്ല പൊർത്ത് നാട്ട്ല് ഏഹ് എൽ ബി എസ് കൊട്ത്ത്ട്ടാല് കിട്ടും അല്ലെങ്കി മാനേജ്മെന്റ്ല് കേറ്ണം പക്ഷെ മാനേജ്മെന്റില് ഡൊണേഷെനൊക്കെ ആറ് ലക്ഷത്തിയാണ് ഡൊണേഷെനെന്നെ
ഡൊണേഷെനെന്നെ ആറ് ലക്ഷം കൊട്ക്കണോ?
ഉം ഡൊണേഷെനാറാ പറ നാല് ബി എസ്സിയാവുമ്പം നാല് എല്ലാ ആഹ് പ്രൈവറ്റ് ഹോസ്പിറ്റെൽസ്‌ലൊക്കെണ്ട്
പഠിക്ക്ന്നെൽ ക്കും കൊർച്ചൂടെ പൊർത്തൊക്കെ പോയി ജോലി ചെയ്യാ നമ്മള് പൊർത്ത് പോയി പഠിക്ക്യുന്നായ്രിക്കുലേ നല്ലെത്
ആഹ് ആഹ് അല്ല ആതിൻ ന്റെ ഞമ്മളെ കേരളത്തിലാറിം നേഴ്സിങ്ങിനാണ് കെട്ടോ പറയ്ണെത് നമുക്ക് വാല്യൂ കൂട്തെല്
പൊർത്ത് പോയ്ട്ട് പഠിക്ക്യുന്ന
ആഹ് പിന്നെ പൈസ കൊറവ് പൊർത്താണ് ആഹ്
നമ്മളെവിടെ നല്ല പൈസണ്ടാവുലേ
ആഹ് ഇവ്ടെ മാനേജ്മെന്റ്ലൊക്കെർഞ്ഞാ നല്ല പൈസേ ഗവൺമെന്റ്ല് പിന്നെ എൽ ബി എസ് ല് കൊട്ത്ത് കിട്ട്യാലേ കിട്ടൊള്ളു ജി എൻ എം ഇണ്ടേനു അങ്ങെനെ അങ്ങെനെ ഇല്ലേനു ആദ്യം ഇ കയ്ഞ്ഞ കൊല്ലം മുതല് ഏഹ് ജി എൻ എമ്മും എൽ ബി എസ് ആക്കീക്ക്ണ് പറയ്ണ്ട് അല്ലേ ഞാൻ ജി എൻ എം ആണെങ്കിൽ നാട്ടില് ജി എൻ എം ഇട്ക്കാ വിചാര്ച്ചീന്നെ പക്ഷെ അതും എൽ ബി എസ് ല് കൊട്ത്ത് വിട്ട്ണം ഉം അപ്പം കൊട്ക്കാനാവ്ണാെള്ളു അപ്പോത്തിന് ടൈമാവും ആഹ് കിട്ടോ ഇല്ലേ അമ്മെക്ക് ഒറപ്പില്ലല്ലോ ആഹ് ഫസ്റ്റ് ടൈമാ ഇത്‌വെരേണ്ടും മാറിന്നിട്ടൊന്നുല്ല വീട്ട്ന്ന്
അങ്ങെനെ അത് പ്പോ തയങ്ങ്യോ ഫസ്റ്റാെക്കെ ഭയ് ങ്കര പ്രശ്നണ്ടാവൂലെ നമ്മള്ങ്ങെനെ വീട്ട്ന്ന് മാറിക്കുമ്പം
അതെന്തായാലും ഇണ്ടാവെല്ലോ ഫുഡ്ഡാെക്കെ ആലോയ്ക്കുമ്പം
ഹോസ്റ്റൽ ലൈഫ് നമുക്ക് എങ്ങനാന്ന് പറയാം പറ്റൂലല്ലോ അത്രെയും കുട്ട്യെക്ക്ണ്ടാക്കി കൊട്ക്ക്ന്ന ഫുഡ്ഡും നമ്മള് പൈസൊട്ക്ക്ന്ന് പഠിക്ക്യുന്നു പർഞ്ഞിട്ട് കാര്യല്ലല്ലോ നമ്മള് നമ്മള് പൊർ പൊർത്ത് പോയിട്ടൊക്കെ പഠിക്കാണെങ്കി നമുക്ക് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീട്ട്ന്ന് കിട്ടുന്ന ഭക്ഷണം ഒരിക്കലും അത് കിട്ടൂല്ലല്ലോ
ആഹ് ഇല്ല,
മ്മ് കൊർച്ച് ബുദ്ധിമുട്ടൊക്കെണ്ടാവും ഫസ്റ്റ് ഒക്കപിന്നെ തയഞ്ഞ് വര്ണ്ടി വരും.
സ്റ്റേറ്റ് അല്ലല്ലോ കർണാടക സ്റ്റേറ്റാണ് കേരള ഫുഡ്ന്നെ അങ്ങനെയാണ് ഹോസ്റ്റല്ല് അപ്പൊ പിന്നെ പൊറത്തൊന്നും പറയേണ്ടി വരൂല.
ആഹ് പിന്നെ നമ്മുക്കായിട്ട് ഇണ്ടാക്കി തരാനും പറ്റൊന്നുല്ലല്ലോ
ആഹ് ഇല്ല കുക്കെയ്യാനൊന്നും പറ്റില്ല ആഹ് അങ്ങനെ റോൾസൊക്കെഇണ്ട് അല്ലാതെന്തേലൊക്ക നമ്മള കയ്യില് വെക്കാൻ പറ്റുന്ന ഫുഡ് കൊണ്ടോണ്ടി വരും അല്ലാതെ പറ്റൂല കുക്കെയ്യാൻ ആഹ് അപ്പഞ്ഞി മറ്റന്നാളെ അപ്പഞ്ഞി മറ്റന്നാളെ ഏഹ് കോളേജ് കാണാൻ പോ പോണം വി
അതെ നിങ്ങള്തുവരെ പോയിട്ടില്ലേ കോളേജ് കാണാന്?
ആഹ് ഞാനൊരു പ്രാവശ്യം പോയിനു അത് മൈസൂരാ അന്ന് ജി എൻ എം ആഹ് വിചാരിച്ചിനത്. അപ്പ മൈസൂര് പോവാ വിചാരിച്ചു ആഹ് ക്യാഷിന്റെ ഏഹ് റേറ്റ് പ്രശ്നം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആഹ് ഒരു ടൈം ആവും
ണ്ടല്ലോ ല്ലേ
ആഹ് ആ്മെഡിക്കല്ല് ഫീൽഡ് തൊടങ്ങൻ ടൈമത്ര ആവുംന്നാ പറയ്ണെ.
ആഹ് ആഹ് ആഹ് ഞാനിപ്പ അക്കൗണ്ടന്റ് ഞാൻ വിചാരിച്ചു ജൂണില് ക്ലാസ് തുടങ്ങിക്കുന്ന അപ്പൊ തുടങ്ങിയിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ വർഷം പഠിക്കുന്ന കുട്ട് ട്ടികള ട്രെയിനിങ്ങിന്റെ ഒക്കെ സമയ ആമായിരിക്കല്ലോ ഇപ്പൊ
ആഹ് ആഹ് ആഹ്
ഓക്കെ അതോകേ കഴിഞ്ഞിട്ടായിരിക്കും ക്ലാസ്സ് തൊടങ്ങല്ണ്ടവാ.
ആഹ് നിങ്ങെന്താന്നട്ട് പൊർതൊ കംപ്ലയിന്റ് ചെയ്ണ്ടോ?
ഇല്ല ഇല്ല നമ്മ എന്റെ നിക്കാഹ് കഴിഞ്ഞതാ ഇപ്പം അപ്പൊ ഇപ്പൊ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കയാണല്ലോ ഒന്നും ചെയ്യുന്നില്ലല്ലോ ടി ഗ്രി കഴിഞ്ഞന് ശേഷ ഒന്നിനും പോയിട്ടില്ല അപ്പ വിചാര്ച് കമ്പ്യൂട്ടർ പഠിക്കാം കമ്പ്യൂട്ടർ ഇവിടെയൊക്കെ കമ്പ്യൂട്ടർ അറിയെങ്കിൽ തന്നെ ഒരുപാട് ജോലി
ആഹ് ഉണ്ട് ഉം
മ്മള് ജസ്റ്റ് കമ്പ്യൂട്ടർ അറിഞ്ഞാൽ മതി അപ്പൊ വിചാരിച്ചു കമ്പ്യൂട്ടർ പഠിക്കുന്നായിരിക്കും കൊർച്ചുടെ ബെറ്റർ ആവാന്ന്
ആഹ്
അങ്ങനെ പഠിക്കാൻ വിചാരിച്ച
ഏഹ് ഈ കൊല്ല കഴിഞ്ഞത് ഡിഗ്രി
ഇല്ല ഞാനിപ്പോ ഒരു വർഷയി കഴിഞ്ഞിട്ട്
ഏഹ്
അത് കഴിഞ്ഞിട്ട് ഒന്നും പോയിട്ടില്ലായിരുന്നു
ആഹ് വീട്ടിൽ ആരൊക്കെണ്ട്
എനിക്ക് രണ്ട്എട്ടത്തിയും ഒരനിയനും ഒരനിയത്തിയം
ആഹ് അഞ്ചു കുട്ടിയളാ
ആഹ് അതെ നിങ്ങളെ വീട്ടിലോ?
ഇൻക്ക് ഒരു താത്ത ഒരനിയനും.
താത്ത കല്യാണം കഴിഞ്ഞതാണോ?
ആ ഓളെ കല്യണം കഴിഞ്ഞത. ഓക്ക് രണ്ട് കുട്ട്യാള്ണ്ട്. അനിയൻ പോ ഒന്നാംക്ലാസ്സില് പഠി
ആ അപ്പൊ താത്ത അവര് കെട്ടിച്ച വീട്ടിലായിരിക്കല്ലേ ണ്ടാവ നിങ്ങളായിരിക്കുലേ പ്പ വടെണ്ടാവ
ആഹ് ഞാനുംമ്മീ മാത്രോള്ളൂ. ഇപ്പിണ്ട് പ്പ പണിക്കോയക്ക ഉം
ആ പ്പനിങ്ങക്ക്പ്പ ഉമ്മക്ക് അടിക്കാൻ പോകുമ്പോ നിങ്ങളായിക്കല്ലേ ഭക്ഷണംക്കെ ണ്ടാക്കാറ്?
അങ്ങനൊന്നുല്ല ഇന്ക്ക് കഴിയണത്. അല്ലാത്തപ്പമ്മ രാവിലെ വെച്ചിട്ടങ്ങനെ പോവും. പ്പങ്ങനധികം പോവലില്ല പ്പങ്ങട്ടന്നാൾ
ഇപ്പ ഉമ്മ ഡ്രസ്സ് ഉമ്മന്നെ അടിക്ന്നോണ്ട് നിങ്ങൾക്ക് ഡ്രസ്സ് ഒന്നും പൊർ ത്ത്‌ കൊടുക്കണ്ട ആവിശ്യം വരല്ണ്ടാവൂല ലേ
മ്മന്നെ അടിക്കും. പ്പൊ പിന്നെ കൊറച്ചായിട്ടും.
എനിക്കിപ്പോ നാളൊരു കല്യാണംണ്ടായിരുന്നു.
ആഹ്
എൻ്റെ കസിൻ്റെ അപ്പം ഞാനീ പ്പോ ഡ്രസ്സിന്റെ ഷോപ്പില് പൊർത്ത് ഡ്രസ്സടിക്കാൻ കൊടുതൊയതെയിനു.
ഏഹ്
അപ്പോ കൊടുത്തപ്പോ ഡ്രസ്സ് ഷേയ്പ്പ് ഓവറായി പോയി. അയ്‌ന്പ്പെന്ത്ചെയ്യുംന്നറിയാണ്ട്ക്കാ പ്പ ഒന്നായിട്ട് ഇനിയിപ്പ തീന്ന ഇനിയിപ്പോ നമ്മള അവിടെ കൊണ്ടട്ക്ക ഒര് ഷോപ്പ് അടിച്ചിട്ടുണ്ടാവും.
ആഹ്
അപ്പൊ ഇനിയിപ്പോ നാളെക്ക്ള്ള ഡ്രസ്സാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ തുന്നയിച്ചിട്ട് ഇവിടന്നന്നെ അടിക് ക്കണ്ടിയെരും
ആ മിഷീന്ണ്ടോ വീട്ടില്?
ആഹ് മിഷീന് തറവാട്ടില്ണ്ട്.
ആഹ് അപ്പങ്ങനെ ചെയ്താ മതിയല്ലോ
അങ്ങനെപ്പം നോക്കണം ചെയ്യാന്
ആഹ്
ഇപ്പഴ ഇത്രേയും ദിവസം അടിക്കാൻ കൊടുക്കാൻ തലേന്ന് വെച്ചിട്ട ഞാൻ കൊടുത്തെ, എങ്ങനെ
ഇന്ന് കല്യാണ തലേന്നല്ലപ്പൊ ചോയ്ക്കാ
എങ്ങനെ
നാളെല്ലേ കല്യാണം
ആഹ് അല്ല കല്യാണം മറ്റന്നാളാ
ആഹ് ആഹ് ഓകെ
ഉം നമ്മള് വീട്ടില് ആഹ് നാളെ നളേക്ക്ടാനുള്ള ഡ്രെസ്സേനു അഹ് നമ്മടെ വീട്ടില് ഇവിടാണെ അടി ക്കാനൊന്നിനു അങ്ങോട്ടറിയില്ല. പിന്നെ വ വ വർക്ക്ള്ള ഡ്രസ്സ. അങ്ങനെ പൊർത്ത് കൊടുത്തതായിരുന്നു
ആഹ് ആഹ് നല്ല വർക്ക്ണ്ടാവുലേ ഹെവി വർക്കേക്കാരല്ലേ
ആഹ് അപ്പൊ ഇങ്ങനെ സൂചി ഇങ്ങനേ പൊട്ടി പോവും ഇൻക്കാണെങ്കി ഞാനടിച്ചാലും ഇങ്ങോട്ട് വല്യ വൃത്തിയാവില്ല നേരെ അല്ലേ
ആഹ് അങ്ങനെ കൊടുത്തോയി പ്പൊ കൊടുത്തപ്പോ പണിയായി പോയി, പിന്നെയും തുന്നേച്ച ഞാൻ തന്നെ അടിക്കണ്ട അവസ്ഥയായി പോയി
ആ്ഷേ്പപ്പാക്കാൻ കൊടുത്തതാണപ്പം തയ്ക്കാൻ കൊടുത്തതല്ല ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
കേക്കുന്നില്ലേ
ആഹ് ഇല്ല എടക്കൊന്ന് ഒന്നും കേക്കില്ല ആഹ് ആഹ്
റേഞ്ച് പ്രോബ്ലം ആയിപ്പം ഞാനിന്ന് ഷേപ്പാക്കാൻ കൊടുക്ക നു ഡ്രസ് റെഡിമെയ്ഡ് ഡ്രസ്സാ
ആഹ് ആഹ് ഞാൻ ഷേപ്പ് ആക്കാ കൊടുത്തത് ല്ലേ അപ്പൊ അളവൊന്നും എടുത്തിട്ടില്ലേര്
അളവെടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് അവര് പിന്നെ അവര് മറ്റേ ഈ ഹിന്ദുക്കളക്കെ ആകുമ്പോ ഒരു ഡ്രസ്സോ ഷേ പ്പിലാണല്ലോട്കാ
ആഹ്
നമ്മള് ലൂസിലാണല്ലോട്കാ നമ്മള് പാ ആഹ് നമ്മള് പാ ട്ടിവർ ചുരിദാറൊക്കെ നമ്മൾ ലൂസിലാണല്ലോട്കാ
ആഹ്
അപ്പൊ ഓരോ ഓരോതിലും അങ്ങനെ അടിക്കുന്ന രീതിക്ക് അങ്ങ് അടിച്ചതായിരുന്നു അപ്പൊ ഇവിടെ വന്ന് ക്കപ്പോ ഭയങ്കര ബോറയിട്ട് ആ പാ കുറച്ച് ലൂസ്
അപ്പൊ സേഡിൽ അടിടാൻ പറഞ്ഞാൽ മതിന് രണ്ടടി അമ്പോ നമക്ക് തുന്നാലോ ഓറ
ആഹ് ആഹ് അതിപ്പോ ഒന്നായിട്ട് അതാണ് ഒരു കട്ട് ചെയ്തിട്ടുണ്ട് സൈഡ് ഫസ്റ്റ് ഉള്ളൊരടി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അടിക്കുമ്പോ എന്താ രണ്ടടി അടിക്കണം അതിപ്പോ രണ്ടാം പണിയായി ങ്ങക്ക് വീട്ടിൽ അടിക്കുന്ന ആള് ള്ളപ്പൊ ങ്ങക്ക് സുഖമാണല്ലോ പുറത്തൊന്നും കൊടുക്ക
ആഹ് ഷേപ്പ് ആക്കാൻ അവിട്ന്നന്നെ ഷേപ്പാക്കിയാൽ മതി വീട്ടില് മെഷീൻ ഇണ്ടെങ്കിൽ നല്ലതന്നെ
ആഹ് ഉമ്മ ചുരിദാറൊക്കെ അടിക്കോ
ആഹ് ഉമ്മ എല്ലാം അടിക്കു ബ്ലൗസ് യൂണിഫോമ ഒക്കെ അടിക്കും ഉം പൊറത്ത് കാ ആഹ് അങ്ങനെ കോഴിക്കോട് പോയി കൊണ്ടുവെരലുണ്ട് തുണി മാക്സിബിറ്റെക്കെ അങ്ങനെ കൊടുക്കാനൊണ്ട്
ആരിക്ക് അവള് അപ്പോ അങ്ങനെ തുണി വാങ്ങിച്ച് അടിക്കുന്ന അതേ സെയിം ഡ്രസ്സാണല്ലോ നമ്മെളിപ്പോ കടേന്ന് പോയി ഇരുന്നൂറ് നാന്നൂറെക്കെ നമ്മെള് വാങ്ങ്ന്നതേ
ആഹ് ഭയങ്കര റേയ്റ്റല്ലേ എന്ന ശരിട്ടോ ഉം